ആഹ് കേൾക്കാം കേൾക്കാം
ആഹ് എന്തൊക്കെണ്ട് ശേഷം ആഹ്
അതെയ് ഞാൻ വിളിച്ച എന്നാന്ന് വെചാലെ
ഏഹ്
എന്റെ അമ്മാവന്റെ മോക്കട കല്യാണ
ആഹ് ആഹ്
അവളാണങ്കി ഒര് പാവപ്പെട്ടവളാ അച്ഛനും അമ്മയൊന്നും ഇല്ല അമ്മാവനൊക്കെ നേരത്തെ മരിച്ചു
ഉം ആരുംല്ല
ആഹ് ആരുല്ല അപ്പ ആഹ് അവടെ ഇങ്ങനെ ആരെങ്കിലും ണ്ടാവോ സഹായിക്കാനൊക്കെ ഇവിടെ കൊറച്ച് പൈസൊക്കെ കൊടുത്ത്
ചാരിറ്റിപോല്ത്തെ
ആഹ് അങ്ങനെ
ഇവിടെ എടുത്തുന്നുണ്ട് അതേ കറകറ്റായിട്ട് അറിയില്ല ഞാൻന്തായാലും അന്വേഷിച്ച് നോക്കാം
ഞങ്ങളൊക്കെ കൊറച്ച് പൈസ പിരുവിട്ട് സാരി സാനങ്ങളൊക്കെ വാങ്ങാന്ന് വിചാരിക്കുന്നു പക്ഷെ ബാക്കി
ആഹ് ആരെ സഹായം ചോ ല്ലേ ആരെ ചാരിറ്റി ആഹ് ആഹ്
ആഹ് ബാക്കി കുറച്ച് പൈസ കൂടി വേണം
സ്വർണ്ണത്തിന് ഒക്കെറ്റിനും പൈസ വേണ്ടേ
ആഹ് സ്വർണ്ണത്തിനൊക്കെ നല്ല പൈസേല്ലേ
ആഹ്
ഒരഅഞ്ചു പവൻ വാങ്ങണെങ്കിൽ തന്നെ അഞ്ചു ലക്ഷം രൂപ വേണല്ലോ
ആഹ് വേറെ ആരും കൊടുക്കാനും ഇല്ലല്ലോ
കൊടുക്കാനുംല്ല അതാ കൊഴപ്പം
നമുക്ക് എന്തേലും സഹായനിധി പോലെ പിരിവു പോലെ എന്തെങ്കലുംക്കെവേണേങ്കില്
ആഹ് കുറച്ച് പൈസ
ഫോണ് ആഹ് ഫോണികൂടെ എന്തെലും വേണെങ്കി ഇട്ടിട്ടേ ങ്ങനെ അക്കൗണ്ട് നമ്പർ
പക്ഷെ അവള് അവക്ക് ഇഷ്ടല്ലാന്ന് എല്ലാരും അറിയില്ലേ അവക്കടെ അവസ്ഥ ഇങ്ങനെ ആന്ന് ക്കെ ആഹ് ഒരു ബുദ്ധിമുട്ട് ആഹ്
അത് ശരിയാണ് ഫോൺക്കുടെട്ടാ ങ്ങനെ അറിയുല്ലേ ആഹ് ന്തായാലും ഇവിടെ ചാരിറ്റി പോലത്തെ ന്ധേറ്റെ ഇത്ണ്ട് ഇവിടെട് ത്ത്
ആഹ്
അവിടെന്ന് പോവുമ്പോളേ ഞാ ന്തായാലും എന്ന കല്യാണം
പേർക്ക സദ്യ എങ്കിലും കൊട്ക്കണോല്ലോ
ആഹ് ആഹ് ആഹ്
അതെല്ലാം പോയി
എല്ലാം പോയില്ലേ
ആഹ് അച്ഛൻ അമ്മക്ക് അസുഖം വന്നപ്പോ എല്ലാം പോയതാ
എല്ലാം വിറ്റിട്ടുണ്ടാവും എന്തെേലും ചെയ്തിട്ടണ്ടാവുംലേ
അച്ഛനമ്മേനും കിട്ടിയില്ല എല്ലാം പോവുകയും ചെയ്തു
എല്ലാം പോയി ആളൊറ്റക്കാവും ചെയ്തുലേ
ആഹ് അവള ഒറ്റയ്ക്കാവുകയും ചെയ്തു
അങ്ങനൊക്കെകുമ്പോ ബുദ്ധിുട്ടാണേ
ആഹ് ഭയങ്കര ബുദ്ധിമുട്ടായി പോയി
ഒറ്റയ്ക്ക് ജീവിക്കന്ന് പറയാുമ്പള
ഉം ഉം
അല്ല എന്തിന ഇപ്പ മറ്റൊരുളാൾടെ സഹായം തേടണ്ടേ
ആഹ് അപ്പഴാണ് പിന്നെ കല്യാണം കഴിക്കാന്ന് വിചാരിച്ചത്
ആഹ് ചേക്കന എല്ലാ ആഹ് സ്നേഹിച്ചിട്ടാ
ആഹ് സ്നേഹിച്ചിട്ടാ ഒരുമിച്ച് ജോലിച്ചെയണതാ
ഉണ്ടാണല്ലേ
ആ അങ്ങനെ അവന് ഇവർക്കത് കൊഴപ്പൊന്നുമില്ല പക്ഷെ എന്നാലും എന്തേലും കൊ എല്ലരുംകൂടി
ആഹ് അത് ശരിയാ ഇപ്പൊ നമ്മളിപ്പോ അവരിപ്പ എന്തായാലും വേണ്ടന്നൊക്കെ പറയൂ
പറഞ്ഞാലും
ആഹ് നമ്മള ഇപ്പ കൊടുക്കണ്ടേ ആഹ് അത് പിന്നേക്ക ഒരു ബുദ്ധിമുട്ടാവില്ലേഓ
ആഹ്
പക്ഷ വീട്ടന്നൊന്നും ത അല്ലാതല്ല അങ്ങോട്ട് കൊടുന്നതന്ന് പറയില്ലേ ഇപ്പൊ അവരൊന്നും പറയില്ല അവർക്ക് കുട്ടീനെ കിട്ടിയ മതിന്ന് പറയണ്ടാവും
ഉം
ചില അമ്മമാര അവറെ അമ്മമാർ എങ്ങനെയന്ന അറിയില്ലല്ലോ നമുക്ക്
അല്ല അവര് നല്ല കാശുള്ളവരാ
കാച്ചുള്ളവർ അപ്പ എന്തേലുമക്കെ നമ്മള് കൊടുക്കണ്ടേ അല്ല അപ്പൊ എന്തേങ്കലും കൊടുക്കണല്ലോ
ആഹ് കൊടുക്കണം
ഒന്നും കൊടുക്കാനും പറ്റില്ല ഇപ്പൊ ഉം അതിനെന്ത അത്യാവശ്യം ഇവിടെ കോയമ്പത്തൂർ എവിടത്തടെ ഉള്ള സ്ഥലത്ത് നല്ല വില കമ്മിണ്ട്ന്ന് പറഞ്ഞു അവിടെ ആഹ് അ അവിടെന്ന് പോയി നോക്കിയാല് ച
ആഹ് അവിടെക്കെ പോ പോയി നോക്കാം
നമ്മുടെ ഇവിടത്തെ സതിനെ കാട്ടലേ നല്ല കമ്മിയാണ് ഇത്ര അവിടെ ആഹ് അപ്പൊ എന്തായാലും തുണികോളൊക്കെ വേണ്ടേ
ആഹ് ആഹ്
തുണുകളും കാര്യങ്ങളൊക്കെ വേണ്ട എല്ലാത്തിനും അവിടെ കമ്മിയാണ് പറഞ്ഞത് സ്വർണ്ണ പിന്നെ എവിടെ പോയാലും ഇപ്പോ വല കൂടുതലല്ലോ ഉം സ്വർണത്തിന്റെ അടുത്തൊന്നും ആരും പോവില്ല
ഉം സ്വർണ്ണണോ പ്രശ്ന ഇപ്പ
ആ അത് കൊടുക്കാതെപ്പ ആരും അല്ല ആരെങ്കിലും കൊടുക്കാതെരിക്കണില്ല
ആഹ് അതന്നെ പിന്നെ കല്യാണം നട സ്ഥലം വേണല്ലോ അമ്പലത്തിലാണ് ഇപ്പ തീരുമാനിച്ചാണ് അവിടെയും അവിടെ പിന്നെ പറഞ്ഞ കൊറച്ച് പൈസ കൊറച്ച് വരും എന്നാലും കൊറത്ത വേണല്ലോ
മണ്ഡപമൊക്കെ അവിടെണ്ടോ അമ്പലത്തിൽ നിന്നുണ്ടോ അവിടെങ്ങന വലുതാണോ അതോ
ആഹ് വലുതാക്കിയാ വലുതക്കാ
വലിയമണ്ഡപം തന്നെയല്ലേ
ആ അവിടെ പറഞ്ഞവര് കൊറച്ച് പൈസ കൊറച്ചൊക്കെ തരും നമുക്ക് ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞ
മറ്റുള്ളതാവുക കൊണ്ട് അവരുടെ സാഹചര്യങ്ങൾ അറിയൂ ലോ
ആഹ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാ കൊഴപ്പൊന്നുമില്ല
കുറച്ച പിന്നെ അമ്പലത്തിന്റെ അറിയ മണ്ഡപമാണല്ലോ
ആഹ് അതെ
അതുകൊണ്ട് കൊഴപ്പില്ല ചെല്ത് ഇത് രണ്ട് വെവ്വേറെ ആവുമ്പോളേ
ആ സദ്യക്കാണെങ്കിൽ ഒരു ദിന് നൂറ്റമ്പത് രൂപക്കെ ആകൂല്ലേ പിന്നെ അങ്ങനെ ഒരു നൂറോ നൂറ്റി ഇരുന്നൂറ്ങ്ങിലും വേണല്ലോ
ആം
ഇരുന്നൂറ് കൂടിയാലുള്ളു കൊറയൂല
ആഹ് അത്യാവശ്യം കു കുടുംബക്കാര് അത്യാവശ്യം ഉണ്ടാവും കൊർച്ചൊക്കെ ഒഴിവുള്ള ദിവസ
പിന്നെ ഒറ്റ മോളല്ല ഉള്ളൂ അവര് പോവയും ചെയ്തു അമ്മേടെ വീട്ടിലും അച്ഛന്റെ വീട്ടാരേം ഒക്കെ വിളിക്കണോലോ
ആഹ ശെരി അവര് ഇപ്പോ
ആഹ് അവരോടൊപ്പം നമുക്ക് കാര്യയിട്ടൊന്നും ആവശ്യപ്പെടാനും പറ്റില്ല അവര് തരുന്നത് വെടിക്കാ അവര്പ്പോ എന്തെങ്കിലും തരാം ഉദ്ദേശിഷിനെങ്കി അഹ് വേടി ക്കാൻ നല്ലതെനമ്മുക്ക് ചോദിക്കേണ്ട ഒരു മോശല്ലേ
ചോയിക്കാനും പറ്റൂല
ആ പിന്നെ അവരായിട്ടും ഇങ്ങട്ട് തരാണ് അങ്ങനെയുണ്ട് കൊറച്ചൂസം മുന്നേ തന്നിട്ട് നമുക്ക് കാര്യള്ളൂ
ആ അമ്മക്ക് അച്ചന് വയ്യാത്തപ്പോളും അവര കൊറെ പൈസ തന്നു സഹായിച്ചായിരുന്നു അവളെ
ആഹ് സഹായിച്ചിണു ലെ
കുറെേ പേരു മേക്കട്ട് കേറാരും ഉണ്ട്‌
ഉണ്ട്ല്ലേ കൊടുത്തിട്ടില്ലേ പറഞ്ഞിട്ടല്ലേ ഇവൾക്കിപ്പോ ചെറ്യാ ജോലി ഇണ്ടല്ലോ.
ആഹ് അപ്പം നിനക്ക് തരാൻ പാടില്ലേ ഞങ്ങളും കഷ്ടപ്പെട്ടല്ലേ ജീവി ക്ണ അങ്ങനെൊരിത്.
അങ്ങനൊരിത്ണ്ട് ലെ ആ ചെലോര് മൻസ്സില്ണ്ടാവെ. ആഹ് അത്‌മ്പോ വീട്ടിലെ ചെലവും എല്ലാ ചെലവും വേണ്ടേ? വീട് വന്ന് അതിന്റെ
വീടാണേ ഒരു വാടകയ്ക്ക അപ്പയ്നും പൈസ കൊട്ക്കണം.
മ് വാടെക്ക്ള്ള വീടിനൊക്കെ നല്ല പൈസണ്ടല്ലോ ഇപ്പോ. ആ നല്ല പൈസണ്ട് വാടക്യക്ക് എത്ര മൂവായിരോ പ അഞ്ച് അ അയ്യായിരൊർപ്യണ്ട്ന്ന് തോന്ന്ണ് ഇവടൊക്കെ.
ആഹ് അവ്ടെക്കത്രം തന്ന്യാ അവിടെ ആറോ അത്രങ്ങാണ്ടാ.
ആറൊക്കെ ഇണ്ട്ല്ലേ.
മ് മ്.
ഇബടെ അഞ്ച് പത്ത് ചെൽതിന് രണ്ട് ആ നമക്ക് സൗകര്യം കൂടുന്നേൻസര്ച്ച്ട്ടാണ്.
ആഹ്‌ വെല്യ സൗകര്യല്ലെങ്കിലും നല്ല
ആഹ്.
പിന്നെ ഹോസ്റ്റല്ല് നിക്ക് ണോൽക്ക് ശരിയാവണില്ല ഫുഡൊന്നും.
ആഹ് വച്ച് കഴിക്യാൻ ഇങ്ങനെ പോവല്ലേ?
അപ്പളാണ് ഞങ്ങക്ക് പർഞ്ഞ ഞാനൊരു വീഡിയോട്ക്ക വാടകവീട്ട്ന്ന് മ് പത് ആഹ് അപ്പങ്ങനെട്ത്തോള്.
ആഹ് ആ ആ അതിനും നല്ല പൈസണ്ടാവല്ലോ.
ഉം
വാടകെടുക്കുമ്പോ നല്ല പൈസ ണ്ടേയ് നമ്മള് വിചാരിക്കണ പോലെ അല്ല.
ഉം
പിന്നെഞ്ഞി സ്വന്തായിട്ട്പ്പൊരു വീട് ണ്ടാക്കാന്ന്പ്പോ എന്തായാലും ആഗ്രഹണ്ടാവുല്ലോ,
ഊമ്..
അതിൽ കായാലും
അങ്ങനെ സ്വന്തായിട്ട് വീടു ണ്ടാക്കണമെന്നാ ഗ്രഹമൊക്കെയുണ്ടാവുക്ക് പിന്നെ ഇപ്പോ കല്യാണൊക്കെ ആയില്ലോ ഇപ്പൊ കല്ല്യാണം ഒക്കെ കഴിഞ്ഞിട്ട്
ഇതിപ്പോ വീടിന്റെ ആവശ്യം വരു മ്പോ ഒന്ന് വാത് വരുമ്പനിക്ക് പണിക്കാരുണ്ട് ഒരു നേരതിക്കല്ലേ ഇപ്പൊ ഞങ്ങളടെ വീട്ടിലോ അല്ലെങ്കിൽ
ആഹ് എവിടെൊക്കെ നിന്നായിലോ എവിടെകി നിന്നായിലോ ആ കുറെേ പേരൊക്കെ ഞാ കുറച്ചും പൈസൊക്കെത ന്ന് സഹായിച്ചിട്ടുണ്ട്.
സഹായിച്ചിട്ടുണ്ടല്ലേ എന്തായാലും ഞാന് എനിക്ക് പറ്റുന്നത് ഞാനും അത് ചെയ്യാം എന്നെ കൊണ്ട് പറ്റുന്ന സഹായം കോറച്ച് പൈസ എന്തെലും ഞാനും നക്ക് തരാന്ന് ഔടെന്നുവെച്ച എന്താ വച്ചാ സാധനം കുഴിക്കുണ്ടാക്
ഉം ആ സാധനം എന്തിലും വാങ്ങിച്ചു കൊടുക്കാന്ന് വിചാരിച്ചാണ് ഒരു വളയോ ഒരു മോതിരോ അങ്ങനൊക്കെന്തേലും കൊടുക്കണ്ടേ?
ആഹ് എന്തേലുംവേടിക്കണ്ടേ?
ആ ഞാനൊരു വളകൊടുക്കാന്ന് വിചാരിക്ക് ണ്.
ആ.. അതൊരു നല്ല കാര്യാണ്
ഈ... മ്
എന്തായാലുപ്പോ എവിടേക്കേലും മുങ്ങിപ്പോയ സഹായത്തിന് എവിടുക്കേലും പോകുമ്പോ ഞാനും വരണെങ്കിവരാ ഞ്ഞി എവിടക്കേലും പോവാണെങ്കിലെവറേ ഇതേപോലെ ചാാരറ്റി പോലത്ത - ആ ഇവിടെ കൊഴപ്പല്ലെ സഹായിക്കുന്നോരക്കെണ്ട്
അന്ന് വിളിച്ച് ഞങ്ങൾ വിളിച്ച് സംസാരിക്കണെ വിളിച്ച് സംസാരിക്കാം.
ആഹ് ന്നാ ഞാൻ നമ്പർ അയച്ചരാ
ആഹ്
അത്യാവശ്യാം കൊഴപ്പല്ലാത്ത ഒരു സഹായപിന്
അല്ലെങ്കി നീ പറഞ്ഞ കൊഴപ്പല്ലെങ്കി അങ്ങനെയിന് കൊഴപ്പല്ല.
ആ... ആഹ് എന്താ ഞാൻ ചെ പറയാ എന്നിട്ട് വേണെങ്കി നിൻ നമ്പ ആഞാൻ എന്തയാലും പറയാം എന്നിട്ട് പിന്നെ അവര് സമ്മതം ആന്ന് പറയാണ് കിൽ ഞൻ നിന്റെ നമ്പർ കൊടുക്കാം.
ഇമ് ഇമ് അ ആ
അപ്പൊ അവിരുവായിട്ട് സംസാരിച്ചിട്ടേയ്
ആ അവ്ക്കടെമ്പർ തരാം അവള് പറഞ്ഞുങ്ങനെ ഫോട്ടോയൊന്നും ന്ന് വെച്ചരു സാധനം ചെയ്യണ്ട അ തരാം താല്പര്യല്ലോല് തന്നോട്ടെ കുഴപ്പല്ല്യന്നാണ്.
ആ...
ഞങ്ങളും പറഞ്ഞു ഇപ്പൊ എല്ലാരും കൊണ്ടും പറ്റ്ണ പൈസ തരുന്ന് സഹായിക്കവാണെങ്കി നമുക്ക് അത്രതായല്ലോ
ഉം
ആ അല്ലാതൊക്കെ ഫോട്ടോ ഒക്കെ വെച്ചറിഞ്ഞാൽ അവക്കടെ കൂട്ടുകാരൊക്കെ കളി യാക്കും. അവള്ങ്ങനെ പറഞ്ഞ അച്ഛനമ്മയൊന്നും ഇല്ല ആ രീതില് ആ പഠിച്ചവരൊക്കെ കാണും
എല്ലാരും അറിയല്ലോ ഒരാളല്ലെല്ലോ അറിയല്ലോ പിന്നെത് നമ്മള് ഇങ്ങനെ അയച്ച് കൊടുത് തയച്ച കൊടുത്തഎല്ലാർക്കു എത്തും
പഠിപ്പിച്ചതൊക്കെ ഇവിടെ അടു ത്തു ള്ള ആൾക്കാരാ
പഠിച്ചതാ ആ.. പഠിപ്പിച്ചതല്ലേ ആ അത് കഴിഞ്ഞിട്ടിലെ
ആ അത് കഴിഞ്ഞിട്ട് ഇവരെള്ളോരെ പഠിപ്പിച്ച.
ഉം. എന്തായാലും സഹായം ഒക്കെണ്ട് ല്ലെ എല്ലാരും സഹായം ണ്ടാവട്ടെ ഇനി കല്യാണം കഴിഴ്ണ വരെ നമുക്കൊരു മനസ്സ്ക്കരു ഇതന്നല്ലേ
ആഹ് കല്യാണൊക്കെഞ്ഞ് നന്നായിട്ട് മതിയായിരുന്നു. ഇപ്പൊ നമുക്ക് ചെറുക്കന് വല്ല കൊഴപ്പൊന്നും തോന്നുല്ല
ആഹ പ്പം എന്താന്നറിയിലല്ലോ നമുക്ക്
ആഹ, ക്ഷെ പെണ്ണൊരു പാവം പിടിച്ച പെണ്ണാണ്.
പാവാടല്ലെ. ഉം. ഉം. എന്തായാലും നേരെ നല്ല തില് കല്യാണൊക്കെ കഴിഞ്ഞിട്ടേ നേരെ ജീവിച്ചാ മതിയായിരുന്നു.
ആ ജീവിച്ചാ നന്നായിട്ട്
ആഹ് നമ്മക്ക്പ്പൊ അതല്ലെ ആ
ട്ട് അങ്ങനെ ഒന്നും ണ്ടാക്കാത്തൊരു കൊച്ചാണ്.
ആഹ്. പിന്ന അച്ഛനും അമ്മീല്ലല്ലോ. അയിന്റെരു സ്നേഹ എല്ലാര്ക്കും ണ്ടാവും ചെയ്യും.
ആ ചറക്കനെ കുറച്ച് അന്വേഷിച്ചപ്പൊ വല്ല്യ കൊഴപ്പൊന്നും തോന്നീല്ല.
ആ എല്ലാരുവടെപ്പോയി അന്വേഷിച്ചുല്ലേ
ആ അന്വേഷിച്ചു.
അ ച്ചൂലേ
ആഹ് അന്വേഷിച്ചു.
ആ ആ. പിന്നെ കൊഴപ്പല്ലെങ്കി പിന്നെ അങ്ങനെ പോട്ടെ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടല്ലേ അവര്ക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ എന്തായാലും ആഹ് എന്തായാലും ങ്ങനെ നോക്കാ. മ്മക്ക് എന്തെലൊക്കെ ഇ എ വ്ട്ക്കേലും പോവന്ന്ണ്ടെങ്കിൽ വിളിച്ചൊ ഞാപ്പൊ വരാ എന്തേലും ക്കല്ലേ എന്തായാലും ഞാന് അയിനെ പറ്റി ആ ശരി ന്നാ.
ശരി